ഹലോ അതെ സ്ല്പ്പുന്നുണ്ട് എന്തൊക്കെയ വിശേഷം കേൾക്കുന്നില്ലേ എങ്ങ
രാവിലത്തെ ജോലിയൊക്കെ കഴിഞ്ഞോ
ഓര് കൂട്ട ജോലികളൊക്കെ കഴിഞ്ഞൊണ്ടിരിക്കണ
ആ ആ ആഹ മക്കളൊക്കെ സ്കൂൾ പോയി മക്കളില്ലേ
ആളണ്ട് മക്കള് ഒരാളുണ്ട് ഒരാ പോയി വരാ ഒന്ന് ചെറുതാണ് ഒ ന്ന് വയസ്സ ആായിട്ടുള്ളു
ആ ആഹ മൂത്താള്
മൂത്താള്ും എല് കെ ജി യപ്പുണ്ട് ഉം ങ്ങ
എനിക്ക് മൂന്നാളുണ്ട് മൂന്നാളുണ്ട് രണ്ടു പേര് സ്കൂൾ പഠിക്കുന്നാണ് രാൾ അങ്ങനെ വാടി പോന്ന്
ഏ അപ്പൊ പോയി ഫ്രീ ആയില്ല
ആഹ പിന്ന ഇല്ല ഇന ജോലി കിടക്കുന്ന അത് രണ്ടാമത്തെ ആളായി ഇപ്പൊ ഒരു തെറാക്ക കൊണ്ടു പോുന്നുണ്ട് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റല് അത് കുറച്ച ആൾക്ക ച്ച പഠനത്തിന് കൊറച്ച ഇതുപോലെുണ്ട് അത് അങ്ങനെ ചിറ്റ അ അങ്ങനെ എടുത്തറ പോ ഒരാഴചഴ പ രാവിലെ ഒമ്പദേ മുകലാകുംഭത്തേക് ത്തേക്ക് എത്തണംോ
ആഹ ആഹ് ആഹ് ആഹ അപ്പ കഴിഞ്ഞിട്ട് സ്കൂള പോവ എങ്ങനെ
ക്കണ അത് ആ അവിടത്തേക്കെ നേരം. ആ കൊണ്ടു പോകും അവിടെന്നെന്നെ സ്കൂളിലേക്ക് ഞാൻ ആക്കി കൊടുക്കാ ചെയ്യാ.
അ ആഹ് അടുത്തന്നെ ആയിരിക്കുംല്ലേ.
എന്ന പോവാണ്ട അങ്ങനെ പോവേ ചെയ്യും. മൂത്താള് പിന്നെ ഇവിടെന്നെന്നെ പോയി വണ്ടി വരും ഇവിടെ വീടിന്റെ മുറ്റത്തറ്റം വരും വണ്ടി.
ഏ ആഹ് ആഹ്.
ആഹ് മോളെ അങ്കനവാടിയിൽ ഉമ്മ ആക്കി കൊടുത്ത് അത് അപ്പൊളേക്കുംകുട്ടികളൊക്കെ ഒഴിയും വ്യാഴമാണ് ക്ലാസ്സ് പറഞ്ഞിട്ടുള്ളത് തെറാപ്പി.
ആഹ് ആഹ് അത് അങ്ങനെ കൊണ്ട് പോണ് ലെ.
അത് അറിയില്ല
ഉം ഉം ഉ ന്ന്ട്ടയ്ലനിപ്പോ തെറാപ്പി ഒക്കെ ചെയ്തിട്ട് കുറവുണ്ടോ?
ആ സ്റ്റാർട്ട് ചെയ്റ്റേള്ളു ആ അതെ മാറ്റം കാണുന്നുണ്ട് ചെറിയ ചെറിയ ഇത്.
ആഹ് ആഹ്
ആറു വയസ്സായോട്ടുള്ളു അവക്ക് ഒന്നാം ഒന്നാം ക്ലാസ്സിലായിറ്റെ ഉള്ളൂ. മൂത്താള് രണ്ടാം ക്ലാസ്സിലേക്ക്
ഉം ഉംഉം ങ്ങട്ടെന്താ ചോ ഉച്ചത്തേക്കുള്ള ഫുഡ് ഒക്കെ ആയോ?
ഇല്ല ആയികൊണ്ടിരിക്കുന്നു.
ഉ ഉ ഉം മക്കളൊക്കെ ചോറ് കൊണ്ട് പോവോ ആര എങ്ങനാ അവിടുന്ന് കഴിക്കെ.
ഞ അതൊന്നും കൊണ്ട് പോവണ്ട അവരിക്കൊക്കെ ഉണ്ട് സ്കൂളുണ്ട് സ്കൂളണ്ട് ഫുഡ്. ഗവൺമെന്റ് സ്കൂളാണ് അപ്പം ഏഹ് അവരിക്ക് ഫുഡ് ഉണ്ടോ ഉം സ്‌നേക്‌സായിട്ട് അങ്ങന കൊണ്ട് പോകേണ്ട എൽ കെ ജി യു കെ ജി സ്നാക്സ് വേണം ഇപ്പൊ. ഇപ്പം സ്നാക്സ് വേണ്ട അതൊന്നും അലൗവ്ട് അല്ല അവിടെ. സ്നാക്സ് ഒക്കെ ഈ പുറത്തുന്ന് കൊണ്ട് തന്നെ ഈ പ്ല പ്ലാസ്റ്റിക്. ഏഹ് ങ്ങന ഇതിലാക്കിയിട്ട് കൊണ്ടുവരുന്ന കിറ്റിലൊക്കെ ആക്കി കൊണ്ടുവരുന്ന ഐറ്റംസ് ഒന്നും അവിടെ അലോവ്ടല്ല. അപ്പൊ അങ്ങനെ ആഹ് അതുകൊണ്ട് ഏഹ് പറയും. ഇങ്ങത്തൊക്കെ പറയും അങ്ങനെ കൊടുത്ത വിടണ്ട ഇവിടന്ന് തന്നെ നമ്മള് കൊടുക്കണ്ട്. ഉം പാലും മുട്ടയൊക്കെ കൊടുക്കും ഗവൺമെന്റ് സ്കൂൾ ആയത് കൊണ്ട്. ആ വീക്കലി അങ്ങനെ കൊടുക്കും പിന്നെ ലഞ്ചിന് ഓ ഫുഡും കൊടുക്കുന്നുണ്ട് ചോറ് അതിപ്പം പണ്ടത്തെ പോലെല്ലാരോ? ഇപ്പ വെറൈറ്റി വെറൈറ്റി അല്ലേ സ്കൂളള് കൊടുക്കുന്നത്.
ആ അതെ അതെ പണ്ടത്തെ പോലെയല്ലല്ലോ ഇപ്പൊക്കെ വേറെ.
അംഗനവാടി വരെ എല്ലാം പുരോഗമിച്ചല്ലോ. നമ്മള് പഠിക്കുമ്പോലുള്ള പോലെ അല്ലാലോ ഇപ്പൊ.
ഉം ഉം അതെ അതെ അംഗൻവാടിയിലും ഇപ്പ നല്ല പുരോഗമനം തന്നെ.
അതെ ആഹ് നല്ല ഹൈടെക്ക് ആയിട്ടുണ്ട്.
പോവാൻ മടിയുണ്ടോ ചെറുതിന് അംഗൻവാടിയില്.
ഇല്ല ഇല്ല അങ്ങനെ ഉം പ്രശ്നല്ല മൂന്നാക്കും അങ്ങത്തെ പ്രശ്നം ഇല്ല.
ആഹ് ആഹ് അംഗണവാടി അടുത്തുണ്ടോ?
ഇവിടടുത്ത് കുറച്ച് നടക്കണം.
ഉം ഉം ഉം
ആ കൊറച്ചെരു ഉള്ളെരിയാണ്.
ആഹ് ആഹ്
വരൂല ഇങ്ങനെതന്നെ മഴത്ത് പോകുമ്പോണ് ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. അവിടെ പോന്ന വഴിക്കൊക്കെ ചളി കെട്ടി നിന്നിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ കൊണ്ട് വിടാൻ വേണ്ടീട്ട് കൊറച്ചൊരു ബുദ്ധിമുട്ട് അതല്ലാണ്ട് വേറെ പ്രശ്നുല്ല ആ പറ വേറെ നല്ല ഫുഡോക്കെ ആയോ
ഏ ആയി തുടങ്ങി ഇ ആടെൻ തോട്ട് അതുംകൂടിണ്ട് താക്കാൻ ക്കേ കഴിഞ്ഞു
ആ എന്താ സ്പെഷ്യൽ ആയിട്ട്ന്തേലു വെച്ചനോ
സ്പെഷ്യൽ ആയിട്ടില്ല തലച്ചോറും മീന്ണ്ട് അല്ലാതൊന്നുല് ല്യ ഉം ങ്ങക്കെ എന്താ ചെ ങ്ങനെ ആ ആ
ആയനിം ആ പിന്നെ ചക്ക ചക്കുരു ഇല്ല അതൊക്കെ പിറ്റ് ണ്ടാക്കും ചക്കക്കുരൊ പ പിന്നെ മീൻ മത്തി അറിയോ മത്തി ഉണ്ട് ആഹ് മത്തിക്കറി രാവിലെ ആ അവര് കയിക്കും
ആ
ചക്ക പഴുത്തത് അവര്ക്ക് കൂടുതൽ ഇഷ്ടം ഈ വെ വെച്ചിട്ട് ഇണ്ടാക്കുന്ന അങ്ങനെ ഇഷ്ടല്ല എന്താ ഏത് പഴുത്തഹ് ഇഷ്ടാ കയിക്കാൻ വേണ്ടീട്ട് വറവുണ്ടൊക്കെ ഇണ്ടപ്പ പിന്നെ എ വ് ഇ വൈകുന്നേരം ചായക്കൊക്കെ താക്കിട്ട് പുഴുങ്ങിട്ടൊക്കെ ത് കഴിക്കും
അ ആ അ ഹ് അങ്ങനൊക്കെ ഇഷ്ടല്ലേ
നല്ല ടേസ്റ്റ് അല്ലേ അങ്ങനെ കഴിക്കാൻ വേണ്ടീട്ട് കട്ട കട്ടൻ കഴിക്കാൻ വേണ്ടി കട്ടൻ ചായക്
ഹ ആഹ് വെറും ഉപ്പിട്ട് പുയിങ്ങാവല്ലേ
ആഹ് അവ ചെയ്ക്കവെണ്ടി ചിലയാളൊക്കെ തില് തേങ്ങയൊക്കെ ചിരണ്ടി ഇടും അൻക് അത് അതിന്റെ കുരു തോല് കളഞ്ഞിട്ട് അത് ഉണ്ട പോലെ ആാക്കിട്ടൊക്കെ കയിക്കും നമ്മളങ്ങനെ തേങ്ങൊന്നും ആക്കി ആ ഇതാക്കില്ല ഒപ്പം ജസ്റ്റ് വ ഒഴിച്ച് ആ ഒഴങ്ങേറ്റ് ആ പുയു ങ്ങിട്ട ങ്ങനെ കഴിക്കൂ ആന്നറിഞ കഴിക്കും
അ അ ആ ഹ
അതും ചായക്കില്ലെങ്കിൽ ങ്ങനാ ചക്കക്കുരു വെച്ട്ടുള്ള വിഭവാക്കും
അ ആ ഹ്. എന്തെങ്കിലുക്കെ ആയിട്ട് വേണല്ലേ അ ആ അതെ സ്കൂട്ട് വരുമ്പോ എന്തേലൊക്കെ കഴിക്കാ വേണം
ആ ഹാഹ്
ഉം ഹസ്ബൻഡോടെ ഇവിടെ നാട്ടിലുണ്ടോ
ഏഹ്
ഹസ്ബൻഡ് ഇവിടെ നാട്ടിലുണ്ടോ
അസ്ബന്റ് നാട്ടി തന്നെയാണ് നാട്ടിൽ തന്നെയാണ് ഏ
ജോബ് എന്താണ് ചോയ്ക്ക
ജോലി ന് സൈൽസ് ആയിട്ട് നക്കലാണ്
ആഹ് ഷോപ്പിലാവു ല്ലേ
ആതെ നാളെ മത്തിലുള്ള കുടബക്കാരന്റൊണ് ഷോപ്പ് അത അത് പച്ച നഷ്, തൊക്കെ പൂട്ടിയിട്ടുണ്ടായിര്ന്നു അപ്പ മൂപ്പര് നാട്ടില് സെറ്റിൽഡ ആായിട്ട് അങ്ങനെ നാ അവിടെ അവിടെ നിക്കാ നാട്ടന്ന
എ ആഹ് ഹഅ ആഹ്
ല്ലാ ആ വേറെ ഒറ്റക്ക തന്നെയാണ് അപ്പൊ എ ബക്കി കാര്യങ്ങളൊക്കെ ന
ആഹ ആഹ
ആ രാവനെ പറഞ്ഞ രാത്രി വണ്ട് ജോലി
രാത്രി വര്യാ
ആ പ ഒരു പത്ത് പതിനൊന്ന് മണി വരെ എടുക്കും
ആ ആ
ഒരു പ്രക്രിയ ഉള്ളൂ
അആഹ് രാവിലെ നേരത്തെ പോവോ രാവിലെ നേരത്തെ രാവിലെ നേരത്തെ പോവായിരിക്കുംല്ലേ
ആ അല്ല ഇവിടുന്നല്ലാം പോവാ അവരെവീട്ടിൽന്നാ പോവാ ഇവിടെ വീക്കിലിയേ വരുള്ളൂ എന്റെ വീട്ടില് ഞാനിവിടെ എന്റെ വീട്ടിൽ തന്നെയാണ് താമസം ഭർത്താവിന്റെവീട്ടിലല്ല ആ
ഏ
ആ ആ അപ്പൊ വീക്ക്ലിആകും ഇങ്ങോട്ട് വരാറില്ലേ
ആ ആ അതെ വീക്കിലി വരും അങ്ങനെ ഡെയിലി വരാൻ പറ്റില്ല അപ്പോൾ കുറച്ച് ദൂരൊണ്ട് ഒരു മണിക്കൂറൊക്കെ ദൂരൊണ്ട് പിന്നെ പെട്രോൾ പൈസിം അങ്ങനെയൊക്കെ നോക്കുമ്പോ ലാഭതാ അവിടെ ചിലപ്പോ അവിടെ അവിടെ ഒരുറൂമ്ണ്ട് മൊതലാളിന്റ റൂമ്ണ്ട് അപ്പ അവിടങ്ങനെ താമസിക്കും
ആ ആഹ
അങ്ങനെ പോവൂല അങ്ങനെ ട്രസ്സ് എടുക്കാനോ അങ്ങനെ എന്തെങ്കിലും ആവശ്യത്തിനെ പോവുള്ളു
ഇവിടെ ആര ക്കെ ഉണ്ട് വീട്ടില്.
ഇവിടെ എന്റെ വീട്ടിൽ ഞാന് ഉപ്പ ഉമ്മ പിന്നെ അനിയത്തിണ്ട് മക്കള്ണ്ട്. ഒരു ആരുല്ലാ പിന്നെ അനിയന് ഭാര്യവിട്ടിലാണ് താമസം
അ ആഹ്
ആ അന് ഓട്ടോ എടുക്കുന്നു ഓട്ടോ എടുക്കുന്നഓട്ടോ എടുക്കുന്ന ആളാണ്.
അ ആഹ്
അനിയത്തി പഠിക്ക്ന്ന്. പഠിക്കുന്നുണ്ടോള്. അല്ല അല്ല അവള് പഠിക്കുന്നത് അവള് സി എം എ ഡിഗ്രി ചെയ്തോണ്ടിരിക്കുന്നു
കംപ്ലീറ്റ് ആയിട്ടാവും കല്യാണ ഒക്കെ ല്ലെ
ആഹ് അതെ അതൊക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ ഹായി മതി. എത്രയും പെട്ടെന്ന് കഴിച്ച് ഇതായിക്കും. അതുകൊണ്ട്
ചെയ്തിരുന്നോ?
ഇല്ല ഞാൻ വർക്കൊന്നും ചെയ്യാതില്ല പിന്നെ ആ വീട്ടിൽ തന്നെ മക്കളൊക്കെ ആയി അങ്ങനെ ഓ ടൈമ്ഇല്ലാലോ പ്ലസ് ടു പ്ലസ് ടു വരെ ഞാൻ പഠിച്ചിട്ടുള്ളൂ. പ്ലസ്ടു ആ നിങ്ങള് നിങ്ങളെന്തേലും ജോലി ചെയ്തിനോ?
ഞാന് തോനെന്നുംചെയ്തിയില്ല. രണ്ട് വർഷം അക്കൗണ്ട്സിലായിട്ട് അങ്ങനെ ജി എസ് ടി റിട്ടേൺ ഒക്കെ ആയിട്ട് അങ്ങനെക്കെ നിന്നു.
എപ്പോ?
ഞാൻ ഡിഗ്രി.
ഡിഗ്രി പിന്നെന്താ.
പിന്നെ പിന്നെ പിള്ളേരായി ഇങ്ങന തന്നെ പിള്ളേരായി. പിന്നെ ഓരെ നോക്കാന്ആള് വേണേ നമ്മൾ വിചാരിച്ച പോലെ പോകാൻ പറ്റൂലല്ലോ അഹ് അഹ് ചെറുതിനിപ്പോ ഒന്നര വയസ്സേയിട്ടുള്ളൂ. ചെറുതിന് അന്നര വയസ്സ് അങ്കലവാടിയിലെങ്കിലും പോവാനാവണം എന്നാ പിന്നെ
അ ആ അയ്ന് ക്കെ പോവാ ഉം.
ആ
ഇപ്പൊ അവളെക്കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കല്ലേ വീട്ടിലെ ജോലിയൊക്കെ ചെയ്യാൻ അവിടെ എവിടൊണ്ടണ്ട്
അതെ ആ അതെ വീട്ട് ജോലികളൊക്കെ കഴിയുമ്പോത്തിന് കണക്കാ. വീട്ടില് ഇവിടെ ഉമ്മണ്ട് ഇപ്പണ്ട്. ഉം ഉം എളെച്ചിണ്ട് ഓള് ഇപ്പ ഇവടില്ല. ആളവീട്ട് പോയിന്ന് ഉം ഉം
വേറെ വീടെടുത്ത് താമസിക്കാണോ
ഇല്ല ഞങ്ങളൊക്കെ ഒരുമിച്ച് തന്നെയാണ് വീടൊന്നും ആയിട്ടില്ല ഇൻഷാ അള്ളാ തുടങ്ങണം ഉം ഉം
എങ്ങനുണ്ട് ജോലി ഇപ്പൊ
ജോലി കൂലിപ്പണിയെന്ന ഉം ഉം ആ ഓക്കെ ശരി എന്നാട്ടാ ഞാൻ പിന്നെ വിളിക്കുന്നല്ലേ
ആ ആ ഓക്കെ